ആഹ് കേൾക്കണ്ട് ആഹ് കേൾക്കാവോ?
ആഹ് അതെ കേൾക്കാം ചിലപ്പോഴേ നമ്മുടെ നെറ്റ് വർക്കിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടായിരി- ക്കഅവെ ഒരു തവഒന്ന് രണ്ടു തവണ
കോളേ കട്ടാകുണ്ടന്ന് കൊറെേ ആൾക്കാർക്ക് ഇഷ്യുണ്ട് കിട്ടണില്ല കൊറേ കോളുകളൊന്നും
അതെന്തുകൊണ്ടാന്ന് ചോദിച്ച് കഴിഞ്ഞാ അവര് നമ്മള് ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ ആയിരിക്കും വെയിറ്റിങ്ങിൽ ഉണ്ടെന്നറിയുമ്പോ തിരി - ചു വിളിക്കുക്ക ചെയ്യുമ്പോ - ഒരുകോള് കൂടാതെ അവര് ഇവരോടൊക്കെ എങ്ങനെ വിളിക്കും
കൊണ്ടെ പിന്നെ ഇപ്പ നല്ല മഴയല്ലേ ഇ കൊറേൊക്കെ നെറ്റിന്റെ ഇഷ്യൂണ്ടോന്നു
എല്ലായിടത്തും ഉണ്ട് ട്ടാ നെറ്റിന്റെ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്
ഞാന് വൈഫൈ ഒക്കെ ഓഫ് ആക്കിയിട്ട് ഫോണില നെറ്റിലാ വിളിക്കണ വൈഫൈ വിശ- അത് ഇടക്കിടക്ക് കട്ട ആയി പോവാണ്ഈ മഴ കൊണ്ട്
അതെ അതെ ഇനിയിപ്പ എന്നാ വൈകിട്ടത്തേക്ക് പരിപാടിക്കെ?
ഉം അപ്പൊ വൈകിട്ട് ഇനി ഇപ്പൊ എന്താ ഇന്നിപ്പോ ഇന്നാലെ ഞങ്ങൾ പായസം വെച്ചുട്ടോ ചെറിയരി കൊണ്ട് ഇന്നലെ മിഞ്ഞാന്ന് ഞങ്ങളെ അടുപ്പിന്റെ പാലാച്ചിലായിരുന്നു ഞായറാഴ്ച്ച അന്ന് പിന്നെ ഞങ്ങൾ സേമിയാ പായസൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇന്നലെ ഇന്നലെ ഇപ്പൊ പറഞ്ഞാതിരി ഒന്നും ഇല്ലായിരിന്ന് അപ്പൊ ചെറിയരി വെച്ചിട്ട് പായസം വെച്ചു ഞങ്ങൾ ചെറിയരി കുറിയരി ഉണ്ടല്ലോ ചെറിയരി
ആഹ ഹാ ആ നമ്മുക്ക് പച്ചരി വെച്ചിട്ട് പായസവെക്കത്തി ഇത്ത
ഉ ആഹ് അതായിട്ടും വെക്കൂല്ലേ
അറിയില്ല എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഓരോര്ത്തര് പറയുന്നത് കേട്ടിട്ട്
അല്ല പച്ചേരി വച്ചിട്ട് വെക്കും പച്ചേരി വച്ചിട്ടോക്കും ഞാൻ കേട്ടുള്ളു പക്ഷേ ഞാൻ വെച്ച് നോക്കിട്ടില്ല കേട്ടാ ഞങ്ങൾന്നാ ചെറിയരി ഇട്ട് വെച്ചു ചെറിയറ്റ് അതേറ്റ് വച്ചു കുറിയരി ഉണ്ടല്ലോ അതാകുമ്പോ പിന്നെ മട്ടരിയാണല്ലോ കൊഴപ്പില്ലല്ലോ! തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ട് വെച്ചു ശർക്കരയൊക്കെ ഇട്ടിട്ട് ഏലക്കായും ശർക്കര ഒക്കൊ പാലോക്കെഴിച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു
ഞാൻ ഇതുപോലെ ക്യാരറ്റ്
ക്യാരറ്റ് ക്യാരറ്റ് അലുവ ഉണ്ടാക്കോ അങ്ങനെ ഉണ്ടാക്കിട്ടോണ്ടാ അതോ പായസം വെച്ചോ
പായസോന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാ ഒരു ജ്യൂസ് ജ്യൂസോന്നും പറയാൻ പറ്റിത്തില്ല പോലെത്തൊരു സാധനം കാര്യം എനിക്ക് കുറച്ച് ക്യാരറ്റ് ഉപ്പ് കൂടുതലായിട്ട് കിട്ടിയ ഒരു ദിവസം അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്ത് ആഹ് പുറത്ത് പോയപ്പോ ഞങ്ങളത് ഇച്ചിരി ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടിപ്പോ
മ്
നല്ലതല്ലേ പിള്ളേർക്കൊക്കെ ഓർത്തണ്ട് ഇച്ചിരി മേടിച്ചു ഇവിടെ കൊണ്ടുവന്നപ്പോ ആ സാധനം കൂടുതലായത് കൊണ്ടാണ് തോന്നാ ആർക്കും വേണ്ടതായി ഹിഹി
അത് കുറച്ചാണെങ്കി ആർക്കും തികയ്യില്ല ആ കുട്ടിയൊ പച്ചന്നാൻ തന്നെ വേണം കൊറേ ഇബടയൊക്കെ കൊറച്ച് കൊണ്ട ണ്ടെങ്കിൽ അതങ്ങനെ ചൊരണ്ടിട്ട് കഴുകി കൊണ്ടോട്ട് വെറുതെ പച്ചകയിക്കും അപ്പൊ പിന്നെ കുറച്ച് അധികം കൊണ്ടന്ന് വെച്ചാല് ആ പാത്രക്കെ ആദ്യം തുറന്നോക്കും
ഇവിടെ അങ്ങനെയാ ഇവിടെ കഴിഞ്ഞ വട്ടം കഴിഞ്ഞ ഞായറാഴ്ച്ച പച്ചക്കറി വാങ്ങിച്ചു
മ്
അതിൽ സത്യം പറഞ്ഞാൽ ആകെ കൂടെ മൂന്ന് ക്യാരറ്റ് മുടുത്ത കൊണ്ടാന്ന തന്നെ കാക്കിയല്ലോ ഇപ്പൊ ഭയങ്കര വിലയല്ലേ
മ്
അതില് ഒരെണ്ണം ഞാൻ സാമ്പാറും വെച്ചു ഒരെണ്ണം ഞാൻ അവിയലും വെച്ചപ്പം വെച്ചു പിന്നീട് നോക്കി ഒരു കഷ്ണം വരുന്ന നോക്കിയപ്പോഴത്തേക്ക് എല്ലാരും കൂടെ തികയത്തില്ലാത്ത അടിയായി ഇവിടെ
മ്
ആ പക്ഷെ അന്ന് ക്യാരറ്റ് മേടിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ മിച്ചം വന്നഴിഞ്ഞപ്പോ ഞാൻ എന്നയ്തു പാൽ തെളപ്പിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് വെള്ളപ്പാലിൽ തെളപ്പിച്ച പാലിൽ പഞ്ചസാരയിട്ട് ഉന്നയിച്ച് ക്യാരറ്റ് നല്ലോണം വേയിച്ചു കുക്കറിനാകത്ത്
ഉം
എന്നിട്ട് മിക്സിക്കകത്തോടക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കാഴേ കൂടിയിട്ട് അടിച്ചു
ഉം ലൂസാവും സ് ഞാൻ ക്യാരറ്റ്ട്ട് ജോ ണ്ടാക്കല്ണ്ട് ക്യാരറ്റ് ഞാൻ അതെ പോലേ കൊറേ ക്യാരറ്റ് കിട്ടുമ്പോ എന്താ ചെയ്യാറിയോ? അതൊക്കെ വെര്ണ്ടി ചൊര്ണ്ടി നന്നാക്കി കെയ്കിട്ട് ഞാനത് കഷ്ണം കഷ്ണം കട്ട് ചെയ്തിട്ട് കൈകിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ടണം പുഴുങ്ങി ഫ്രീസറിലാക്കി വെക്കും കവർലോ ഒരു ട ഡപ്പയിലോ ആരേലൊക്കെ വരു വിരുന്ന്ക്കാര് വരുമ്പോ നമ്മക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാം നല്ല ജ്യൂസാവും പാലൊഴിച്ചിട്ട് ജ്യൂസടിക്കണം. ഏലക്കായി ഇട്ടിട്ട്
ഞാൻ ജ്യൂസ് ദ് പമേ ജ്യൂസ് അടിക്കേണ്ടതായിരുന്നു പക്ഷെങ്കിൽ സാധനം പായസവാണോന്ന് ചൂടല്ലേ പാല് ചൂടും
ഉം
ക്യായൊകെ ആയേക്കാ ബാക്കി തണുത്ത തൊട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ചായ കുടിക്കുന്ന പോലത്തെ ഒരു ഫീല് വരട്ടേന്നൊടത്തങ്ങ് കുടിച്ചു ക്യാരറ്റ് ശകലവും ആകത്തും പോവട്ടെ അങ്ങ് ചെയ്തു പക്ഷെ തണ്ത്തില്ല.
ഉം ഉം ആ ങ്ങൾ പാല് താലം തളപ്പിച്ചിട്ട്അയ്കൊഴിച്ചു പക്ഷെ നമ്മള് തണ്ത്ത പാലൊഴിച്ച് ജ്യൂസക്കി കുടിക്കണം ത അത് രസാ പക്ഷെ ഈ മയ പൊ തണുപ്പിനെകാട്ട് നല്ല ചൂടന്നെട്ടോ
ആ അതെ അതെ അതെ എന്നിട്ട് ഞാനത് പാലിനകത്ത് നല്ലപോൽ ആദ്യം നല്ല വണ്ണ പോലെ അടിച്ചേച്ച് പാലൂട ഒഴിച്ച് നല്ല പോലെ അടിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഏലക്കയും കൂടി ഇട്ടിട്ട് വേറൊന്നും ചെയ്തില്ല.
ഉം ഞാന് പുഴുങ്ങിത് ല് ന്റെ കേരറ്റ് ഇപ്പോളുണ്ട് ഇതില് ഫ്രിഡ്ജില് ഫ്രീസറിൽ ഇരിക്ണു കുറേ ആയിപ്പോ പ്പൊ പുഴ്ങ്ങിയെച്ചിട്ട്. ആരേലൊക്കെ വെരുമ്പോ ഒന്നുല്യാ ഇറ്റ ടൈമില് ബുദ്ധിമുട്ട്ണ ടൈമിലൊക്കെ ജ്യൂസ് അടിക്കാന്ന് വെച്ചിട്ട് പ്പ പിന്നെ മഴയയില്ലെ മഴത് പിന്നെ അങ്ങനെ തണുത ജ്യൂസൊന്നും
ആ ഞാന് ഈ കപ്പളങ്ങ അങ്ങനെ അടിച്ചിട്ടുണ്ട് കപ്പളങ്ങ
ഉം ചെരങ്ങ പു ഇതേപോലെ പുഴുങ്ങിട്ട അങ്ങനെ അടിക്കും കപ്പളങ്ങ കപ്പളങ്ങ ന്താ കുമ്പളങേ? ആഹ് ആഹ് പപ്പായ പപ്പ പപ്പായ അപ്പായ ചൂസടിച്ചാ അതിന് വേറെരു ട്ടേഷ്ടല്ലെ പ്പപ്പായക്ക് വേറെരു രുചി യല്ലെ
എപ് പപ്പായക്ക് വേറെ ഒരു രുചി വരുവെങ്കിലും നമ്മളത് പാലിൽ അടിക്കാതെ തണുത്ത വെള്ളത്തിലടിച്ചാ മതി.
ആണോ അതെങ്ങനെ പുഴുങ്ങീട്ടോ അതാദ്യം കുക്കറിലിട്ട് ആ
പുഴുങ്ങര് പുഴുങ്ങാ കൊള്ളൂല ഫ്രഷായിട്ട് നമ്മള് പച്ച പയടിക്യാ പച്ചവെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സത്യം പറഞ് കഴിഞ്ഞാ അടിക്കാതെ നമ്മൾ ഈ അലുവ പോലെ ജൂസ് സുപൊ എ അതായത് ഇച്ചിരി കട്ടിയിലങ് അടിച്ചെടുക്കുവാണെങ്കിൽ നല്ലത്
അതയ്ല് ഏലൊക്കെ കെ ഇട്ടിട്ട് അടിക്ക അതോ വേർ
ആഹ് ഏലയ്ക്ക രണ് ഏലയ്ക്ക മാത്രം പച്ചക്ക അങ്ങോട്ടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഫ്രഷ അടിച്ച് ഇങ്ങൊടുക്കുവാണെങ്കിൽ അതായത് ഒരു കുറുക്ണ പരുവത്തിലിങ്ങ് കിട്ടും നമുക്ക് അങ്ങനെ കുടിക്കാൻ ഇഷ്ടവുള്ളോർക്ക് ഓക്കെയാണ്. ഇല്ലാത്തവർക്ക് ഇച്ചിരി അയന്യം കിട്ടണംന്നുള്ളവരുണ്ടെങ്കിൽ അവർക്ക്
അതല്ല നിങ്ങൾ പച്ചപ്പപ്പായ പറയണെ പഴുത്ത പപ്പായ ജ്യൂസടിക്കും പച്ചപ്പപ്പായ
അഹ് പഴുത്ത പപ്പായ പച്ചക്കടിക്ക വേവിക്കാതെ അടിക്കാന്നാ ഞാൻ ഉദ്ദേശിച്ചത്
അഹ് പഴുത്ത പപ്പായ ഞങ്ങൾ അങ്ങനെ തന്നെ അടിക്കല് ഞാൻ പച്ച ഉദ്ദേശിച്ചത്
അഹ് പച്ച ഞാൻ അങ്ങനെ പശേ എനിക്ക് തോരൻ വേക്കണ ഭയങ്കര ഇഷ്ടവാ
പച്ച പിന്നെ നമ്മൾ ചുരങ്ങിയൊക്കെ ചിരങ്ങ ഉണ്ടല്ലോ ചിരങ്ങയൊക്കെ വീഴങ്ങിട്ട് ഇതുപോലെ നമ്മള് ജ്യൂസടിക്കും നല്ല ടേസ്റ്റല കട്ടിൽ അപ്പൊ പിന്നെ അതെ ഞാൻ പച്ചപ്പപ്പായമ്മക്കാണ് ശ്രദ്ധ പോയതിട്ട് പയു പഴുത്തത് അങ്ങനെ ജൂസ്സടിച്ചോ അല്ലെങ്കി ഇങ്ങനെ കോറിട്ട് വെറുതെയൊക്കെ തിന്നും വച്ചേത്തിറ്റൊക്കെ ഉം നല്ലതാണ് നല്ല സാധനാണ് ചനച്ചതാ തിന്നാ രസം പോത്താ പിന്നെതിന്റെ ടേസ്റ്റ് പിന്നെ പിന്നെ ജൂസടിക്കൻ പറ്റൂ
അഹ് കൊള്ളൂള്ളൂ കൊള്ളൂള്ളു എനിക്കോ എന്ത് സാധനമാണേലും ഒത്തിരി അങ്ങ് പഴുത്തു പോകാതെ ഒരു
ആ ഒരു പാ കൊത്ത പഴിപ്പ് അതാണ് ടേസ്റ്റ് തിന്നാൻ
അഹ് മാങ്ങയാണെങ്കിലും അങ്ങനെന്നെ ചെറിയ പുളിപ്പോട് കൂടി ഒത്തിരി പഴുക്കാതെ ചേനച്ചതൊക്കെ
ഉം അങ്ങനെ വെക്കാന്നവെച്ചാ അഹ് നിങ്ങക്ക് അവിടെ ഇതൊക്കെ ഇണ്ടാ പപ്പായൊക്കെ ഇണ്ടാ വീട്ടില്
ആ അത്യാ ജ് കൊതിയും മറിയതൊക്കെ തീർന്ന തിന്നാനുള്ള എല്ലാ സാധനവും നമുക്ക് കിട്ടും കാര്യം ആഹ് ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ആഹ് പിന്നെ പപ്പായ ആണെങ്കിലും പിന്നെ ഈ ബട്ടർ ഫ്രൂട്ട് ഉണ്ടല്ലോ അവക്കാടോ
അതുണ്ടോ
ആഹ് ആതണെങ്കിലും അതോക്കെ പിന്നെ ഒരു ചെലവില്ലാതെ ഒരു മാരത്തെലോക്കെ അങ്ങൊട് ഒണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം മൊ ഇപ്പ വീണു
അല്ല അപ്പൊ അത് വാടകക്കാകുമ്പോ പിന്നെ അതൊക്കെ എടുക്കാൻ സമയ്കോ അവര് അയിന്റെ ഓ ഓടമക്കാരൊ ഒന്നും കൊണ്ടയ്കാൻ
വാടകയ്ക് ആണെങ്കിലും വാടകയുടെ ഈ പരിസരത്തൊന്നും നമുക്ക് ഒരു സാധനവും കിട്ടത്തില്ല എടുക്കത്തില്ല പക്ഷെ എന്റെ വീട്ടിൽ ഇതെല്ലാം ഒണ്ട് അല്ല ന മ്മള് ഒരു പത്തു അല്ലോയി ഈ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഇല്ല ഞങ്ങളടെ വണ്ടിക്കിപ്പോ നമ്മൾ പോവാണെ രാവിലെ ഇപ്പ നാളെ ഞങ്ങൾക്ക് സെന്റ് തോമസ് ഡേ ആയതു കൊണ്ട് എല്ലാവർക്കും സ്കൂളിലൊക്കെ അവധിയാ
ഉം
അപ്പൊ ഞാന് ചിലപ്പം രാവിലെ അങ്ങ് പോകും പിള്ളാരേ കൂട്ടി
ആണോ എന്നിട്ട് വൈകുന്നേരക്കെ വരുവോ
ആ വൈകിട്ടൊക്കെയാണ് ചെലപ്പോ പ്പം വരു ഇല്ലെങ്കി ശനിയാഴ്ച ആയതുകൊണ്ട് ചെലപ്പം അവിടെ കെടന്നിട്ട് രാവിലെയോ അല്ലെ ഉച്ചയൊക്കെ ആക്ബോ ത്തെക്കും പോ വരും അപ്പഴത്തേക്കും ഞങ്ങൾ ചെല്ലുമ്പഴത്തേക്കും വീട്ടില് പപ്പായെന്നാ ചെയ്യുന്ന് വെച്ച് കഴിഞ്ഞാ രണ്ട് മൂന്ന് ചക്കൊക്കെ ഇട്ട് വെക്കും
ആഹ്
വെട്ടി പൊട്ടിച്ചൊക്കെ അരക്ക് പോകാൻ പാകത്തിൻ അങ്ങോട്ട വേ വെച്ചേ ച് ഞങ്ങള് ചെല്ലുമ്പോത്തനെ എല്ലാരും കൂടെ കൂടി വെട്ടി വറുത്ത് കൊറച്ച് വേയിച്ച് കൊറച്ച് പഴൊക്കെ ഉണ്ടെങ്കി ഞാൻ ഈ വരറ്റി വെക്കും ശർക്കര ഉരുക്കി
ആഹ്
അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ചക്കയപ്പോ പിന്നീട് ഹ് അഹ് ചക്കയപ്പം ഒണ്ടാക്കാം ഉഹ് കുമ്പളൊപ്പം ഒണ്ടാക്കാം പിന്നെ അട ഒണ്ടാക്കാം പായസം ഒണ്ടാക്കാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും കുപ്പിലാക്കി വെക്കും
ഉം ആഹ് വീട്ടിൽ പോകുമ്പോ അങ്ങനെ കൊണ്ടുവരന്നതാവൂലേ
ആഹ് അതുകൊണ്ട് പിന്നെ എനിക്ക് എന്ത് സാധനം ഇപ്പൊ അവിടെ കിട്ടിന്ന് പറഞ്ഞാലും ഇതിലെ പാസെയ്ത് സിറ്റിയിലൊക്കെ പോകുമ്പോ എല്ലാ സാധനവും എനിക്ക് എത്തിച്ചു തരും ഇവിടെ കൊണ്ടുവന്ന് തരും
ഉം ഉം വീടെ അടുത്താവുമ്പോ അങ്ങനെ ക്കെ ഓരോ ഉപകാരണ്ട് എനിക്കുംങ്ങനതന്നെ എന്റെ വീട്ട്ന്ന്മ്മ കൊടുത്തയ്ക്കും ആങ്ങളാര് ആരെയിലട്ട് കൊണ്ടന്ന് തരും പയം പൊയ് ഒരു കൊല കൊല പയം പൊയ്ത്താല ഒക്കെ എല്ലാം എത്തിക്കും ഇങ്ങോട്ട്
ആഹ് അതെ പഴം പഴുത്ത തരും പിഞ്ചുകായൊക്കെ ഇപ്പം കാറ്റും മഴയത്തൊക്കെ ഒടിഞ്ഞ് വീണ തോരമ്പ ക്കാനും എല്ലായി ട്ട കൊണ്ടരും പിന്നെ അതുപോലെ ഈ ആ ചീര
ഉം പച്ച ചക്കിയൊക്കെണ്ടല്ലോ പച്ചച്ചക്ക ക്കെ നമക്ക് അരിഞ്ഞട്ട് നമുക്ക് ബ്രീസറിൽ വച്ചാ കുറേ കാലം യൂസ് ചെയ്യാം അതെങ്ങനെ അതിന്റെ ചൗണി മടലൊന്നും കൂടരുത് ആ ചോള മാത്രം എടുത്തിട്ട് അരിഞ്ഞിട്ട് സ്റ്റോർ ആ സ്റ്റോർ ചെയ്ത് വെച്ചാല് ഞമ ഞമക്കൊരു മാസം മൂന്ന് മാസം വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കുറേച്ചെടുത്ത് കാണ്ട് നമുക്ക് കൂട്ടവെക്കാം ചക്കക്കാലം കഴിഞ്ഞാലും പറ്റും അങ്ങനെ വെക്കാണ് മൂന്നു മാസം വരെെയൊക്കെ ഞാൻ വെ ചോക്കിയിട്ടുണ്ട അയില് കൂടുതൽ ഞാൻ വെച്ചിട്ടില്ല ഒണങ്ങിയതൊന്നുമില്ല വെറും പച്ച നല്ല പച്ചക്ക അരിഞ്ഞട്ട്ഫ്രീസർല് സൂ ക്ക് കവ
ഒണങ്ങി നല്ല വെയിലുള്ള സമയത്ത് ഇതിനെ നല്ലോല ചോള തിരിച്ച് വെച്ചാല് ഒണങ്ങിക്കഴിഞ്ഞ ഒണക്ക് കപ്പ മാറി നിൽക്കും
ആഹ് ഒണക്ക അങ്ങനെ ഒണക്കിയക്കും പക്ഷെ ഞാൻ ഒണ കിട്ടൊന്നുമല്ല. കേട്ടോ ഞാനടെ പച്ചി അതില് ചവണി മറ്റേ മടൽ അതൊക്കെ കൂട്ട കുട്ട അയുമ്പോ അതൊക്കെ വെച്ചാ പിന്നെണാതെ ബ്രീസറിലേക്ക് കറപ്പ് കളർ വരുന്നു. കറപ്പും ചൊള ഒറ്റ നല്ല വൃത്തിയായിട്ട അമ്മരിഞ്ഞ വെച്ചാല് ചവള ഒറ്റ ക കുർത്തിയ അതില് ചൗണിയും മടലൊന്നും കൂടാതെ മരുഞ്ഞ വെച്ചാല് ഒരു കുഴപ്പം വരില്ല. ബ്രീസറിൽ അവിടെ ഇരുന്നോളുമ്പോ അത്ര ആണെങ്കിലും
ആഹ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. തലയും വാലും എടുത്ത് അപ്പം വേയി അന്നേരംപ്പം വേവിക്കും. ബാക്കി വരുന്നത് നല്ല പോലെ ഉള്ള പീസ് മാത്രം അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ അല്ലർ യിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കും. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്.
വെട്ടി വെക്കണം. ആ അങ്ങനെ വെക്കണം എല്ലാന്നുണ്ടങ്കിൽ കേട വരും.
ആ പിന്നീട് ഉണങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വർഷമാണ് ഞങ്ങള് ചക്ക ഉണങ്ങാത്ത കഴിഞ്ഞ വർഷക്കെ ഞങ്ങള് ചക്ക പറരമ്പയിലോട്ട് ഇട്ടിട്ട് അതായത് മെയ് അവസാനം ഒക്കെ വിളകി ഈ പ്രാവശ്യം ചക്ക ഉണ്ടായപ്പം താമസ പോയി.
ഉം മഴ ആയിലേ? പിന്നെ
ആഹ വിളഞ്ഞി വന്ന സമയപ്പോ ചക്കകത്ത് വെം കയറാൻ തുടങ്ങി. പിന്നെമുക്ക് പറ്റത്തില്ല ഉണങ്ങാ കാരണം നല്ല വെയിലടടിച്ച് ഉണങ്ങിയടുത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ.
ഉ ആയിക്കോട്ടന്നല് എന്താ പിന്നെ സുഖം ശരി.
ആയിക്കട്ടെ.